ക്കമോ
കലോ ന്നാ വിശേഷം
സുഖായിട്ടിരിക്കുന്നു അവിടെ എന്തുണ്ട് വിശേഷം
ഇവിടെ നല്ല വിശേഷം മഴന്നുല്ലായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു
ആണോ ഇപ്പഴും മഴ ആ വെയിലായിട്ട് തന്നെ ഇരിക്കുകവാണോ
പ്പൊ നന്നല്ല വെയ്‌ലാ ഇന്ന് മഴ പെയ്തേ ല്ല അവിടെയോ
എവിടെന്നാ മഴ പെയ്യാനായിട്ട് പോകുന്നു കോള് നല്ലോല്ല കേറി വരുവാ
ആണോ പിന്നെ മഴ കൊളന്നൊന്നുല്ല രണ്ട് മൂന്ന് ദിവസായിട്ട് നല്ല വെയില
ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു
ആണോ ഇവിടെയൊക്കെ ഇന്നലെ നമ്മടെ വേനൽ പോലെ കയിലായിരുന്നു വെയിലും അതുപോലെ ചൂടോ ആവി കൊണ്ട് മേല ഭയങ്കര ചൂടുവാ
ഓ രാവിലെൊക്കെ മങ്ങിയെ അന്തരീക്ഷരി നക്കായിരുന്നു അതാ ഇപ്പോൊ നല്ല രീതിയിൽ കോള് കറി വരുന്നു
എന്നാ പെയ്യുവായിരിക്കും രാത്രി പെയ്യാനായിരിക്കും
ഉം ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് തുണിയ ഒന്നു പോലും കൊണ്ടൊന്നു ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് പെട്ടെന്ന് മനക്കി ചെയ
ഉ തുണി ഉണങ്ങാൻ ആണ് പാട്
ആഹ ഏറ്റവും കൂടുതൽ മഴ സമയത്ത് ബുദ്ധിമുട്ടുന്ന ആ ഒരു കാര്യത്തിലല്ലേ
അതെ അതെ അതെ പിള്ളേർ സ്കൂളും തുറന്നു യൂണഫോം ഉണങ്ങാനാ പാട്
ആഹ ശരിയാ സ്കൂളിൽ പോവുന്ന വീട്ടിലൊക്കെ അയ്യോ ഡെയിലി കഴുകിയിട്ടാൽ അല്ലേ ഉണങ്ങി കിട്ടത്തോളൂ
ഉം അതെ
കഴിച്ച ചായയൊക്കെ കുടിച്ചോ
ചായ കുടി ഒക്കെ കഴിഞ്ഞു
ആഹ കല്യാണം കഴിഞ്ഞു ഴിഞ്ഞോ
ആഹ രണ്ട് പിള്ളേര്
എന്ത് ചെയ്യുന്നു പുള്ളാരി ര്
മൂത്ത ആള് പത്താം ക്ലസ്സായി ഇളയാ ആള് നാലാം ക്ലാസിലും
ഓ സ്കൂൾ കഴിഞ്ഞ് വന്നാ
ആ സ്കൂള് കഴിഞ്ഞ് വന്ന അവർക്ക് മദ്രസുണ്ട് പള്ളിയില് പോണം വൈകുന്നേരം
ഓ ഓ ഓ ട്യൂഷൻ ഒന്നും ഇല്ലേ
ട്യൂഷൻ ഒന്നുമില്ല പിന്നെ പത്താം ക്ലാസ്സിലും പത്തു കഴിഞ്ഞത് കൊണ്ട് കുഴപ്പല്ല ഇപ്പോ അഡ്മിഷൻ ഇന്നെലെ പോയി എടുത്തിട്ടുണ്ട് ഇനി അവർക്ക് ആറാം തീയതിയേ ക്ലാസുള്ളൂ ഉം ഇളയ കൊച്ചു നാലു മണിയാവുമ്പോൾ വരും വന്നവൻ ഇപ്പൊ ആറു മണി ആവും ഇനി വരുമ്പോ മദ്രസ
ഓഹ് ഓഹ് ഓം അടുത്തന്നെ ആയിരുന്നോ രണ്ടുപേരും പഠിച്ചോണ്ടിരുന്നത്
ആ അവര് സ്കൂളിലായിരുന്നു
ആഹ് ഉം മാ മാർക്കൊക്കെ ഉണ്ടായിരുന്നോ?
ഇക്ക് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മാർക്കുണ്ടായിരുന്നു
ആണോ ഏത് സബ്ജക്റ്റിനായ് കൊടു
കൊമേഴ്സാ വെച്ചരി കൊമെഴ്സ ചേർതാ ചേർത്ത് ഇന്നലെ കൊണ്ടേയ് ചേർത്ത് ആ ഫസ്റ്റ് അലോട്ട്മെന്റീവന്ന് ഇന്നലെ തന്നെ കൊണ്ടോയ് ചേർത്ത് സയൻസ് ഞാൻ പറ ഞ്ഞു സയൻസെടുക്കാന് അപ്പവന് സയൻസ് പഠി ക്കാൻ പാടാന്ന് പറ
ആഹ് സയൻസ് ഇച്ചി ട്ടഫ്‌ ആണ്
പഠിക്കാ ആമ്പ്ള്ളെരാവുമ്പോ രണ്ടും ആമ്പ്ള്ളേര
ഓഹ് ഓഹ് ഇപ്പൊ ഏ പ്ലസ് വണ്ണിലെടുത്തെക്കുന്നത് അടുത്ത കൂടെതന്നെയാണോ
അടുത്ത്തന്നെ എടുത്തിരിക്കുന്നെ അടുത്തന്നെ നടക്കാളെ വണ്ടിക്ക്‌ പോണം ബസ്സ് സ്സിന് പോണം എങ്കിലും അടുത്താ വെച്ചട്ത്തന്നെയാ കിട്ടിയതും ആ രണ്ടു പേരും ആ അല്ല എളെയാള് നടന്നാ പോകുന്നേ. ഓൽക്ക് നടക്ക പോകും നടന്ന്പോണ ദൂരോള്ളു.
ഓ ഓ ഓ ഓ ആഹ് പത്താംക്ലാസ്സില് വീട്ടിരുന്ന് സ്വന്തായിട്ട് പഠിച്ചതാണാ?
ആഹ് സ്വന്തവായിട്ട് പഠിച്ചതാ ട്യൂഷനൊന്നുല്ലാ അവൻപഠിക്കുന്നായിര്ന്നു. കുഞ്ഞിലേ മുലെ പഠിക്കുവായിരുന്നു.
ആണോ ആ എളയ കുഞ്ഞിന് പഠി പർഞൊട്കൊക്കെ ചെയ്യോ?
ഇന്ന് വരെ പർഞ്ഞുംകൊടുത്തിട്ടില്ല ഒന്നുല്ല അവനിക്കെന്നെ പഠിക്കാൻ ആമ്പിള്ളേരല്ലേ നമ്മള് സേക്ക് വെക്കണം. പഠിക്കും പഠിച്ചാ നല്ല ഫുള്ളേപ്ലസ് ത്തനടിക്കാന്നൊള്ളേര്ന്നു. നീപ്രാശം പത്താംക്ലാസ് ഭയ്ങ്കരം പാടല്ലായിരര്ന്നോ
ആഹ് ശരിയ നല്ല ട്ടഫ്ഫായിരുന്നു.
ക്ക ഒത്തിരി അത്രേം ഉറക്കൊളച്ചിര്ന്ന് പഠിച്ചിട്ടിത്രേം കിട്ടേത് ത്തിരി കഷ്ട്ടപ്പെട്ടുട്ടോ
അതാ ഒന്നു ന്നു ഇല്ലാതെയൊക്കെ അത്യാവശ്യം ഇത്രേം മാർക്കൊക്കെ എടുത്തുവോ നല്ലപോലെ
മക്ക് പിന്നെ ഒരു ഫുള്ളെപ്ലസ് ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടായിര്ന്ന് നമ്മള് പർഞ്ഞിട്ട് കാര്യേല്ല ഇപ്രാശ്യം അതുപോലെ ബുദ്ധിമുട്ടല്ലാര്ന്നൊ
പ്രോത്സഹനം എന്തെങ്കിലും പ്രോത്സഹനായിട്ട് കൊടുത്തോ
ഇല്ല ഇല്ല ഫോൺ മേടിച്ചാരുന്നു ഐഫോൺ മേടിച്ച് കൊടുത്താരുന്നു അത് റിസൾട്ട് വരുന്നതിന് മു മേടി പ്പിച്ച് ഞങ്ങളെ കൊണ്ട് ഇ എം ഐ ആയിട്ട് എടുത്ത കൊടു ത്ത് അയിനിപ്പ ഇ എം ഐ അടക്കണം
ഓഹ് ഓഹ് ഓഹ് അല്ല ഇനിയിപ്പ പ്ലസ് വൺ പ്ലസ് ടു ആയാലും കൊറേ കാര്യങ്ങള് പഠിക്കാനൊക്കെ ഒണ്ടാവുവ
ആഹ് ഒണ്ടൊണ്ട് ആഹ് അതെ അതെ
നീത്തത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ മൊത്തവും ഗുള്ളും ഉം ജമിനിയുടെ ഹെൽപ്പോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ പ്രത്യേകിച്ച് ഉഷ്നോക്കെ ഇല്ലേ
ഫോൺ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ശ്രദ്ധ പടുത്തത്തി്ന്റെ ശ്രദ്ധ മാറും അതാ ഏറ്റവും പാട് ഇപ്പൊ ഫോൺ മതി വേറൊന്നും വേണ്ട
ആഹ് ഇനി ഈ പത്ത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതുാണ് പ്ലസ് വൺ പ്ലസ് അതില കൂടി നല്ല മാർ ണ്ടെങ്കിലെല്ലേ നമ്മള് ഏത് ഇതിലോട്ട് പോണോ തീരുമാനിക്കാൻ പറ്റോ
ആ അതെ അതെ ഇതിപ്പോം ഫോൺ കിട്ട കഴിയുമ്പോ പിള്ളേരുും ഉണ്ട് കൂട്ട് പിള്ളേരുും ഉണ്ട് ഫോട്ടോ എടുക്കാൻ പോകും അങ്ങനെയൊക്കെ അതൊക്കെ ഒരു വിഷയം സ്കൂള് തുറക്കുമ്പോൾ മാറുവായിരിക്കും ആഹ് ആഹ് ആഹ് അത്കെണ്ട് പിന്നെ പിന്ന നമ്മള് പറഞ് എടുത്ത് തരാ എന്ന് പറഞ്ഞ് എട് കൊടുത്തില്ല അതി പഠത്തരം പഠിച്ച മാർക്ക് മേടിച്ചിട്ടെ അതുകൊണ്ട് ഉം പക്ഷെ അതും വേറൊരു കാര്യം ഇപ്പൊ ഫോൺ എടുത്ത് എടുത്ത് കൊടുത്ത് ഇപ്പ പറയുനെന്താ ഇനിയിപ്പം അടുത്തത് ബൈക്ക് ഇപ്പ ഇത്ഴിഞ്ഞപ്പോ അടുത്ത ബൈക്കാ ആദ്യം ഒരെണ്ണം തീരട്ടെ പതിനെട്ട് വയസ്സ ആകണ്ട പതിനെട്ട് ആ ഉണ്ട്
ആ ശരിയ പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് പതിനെട്ടാ
ട്ട ആവുള്ളൂ ഇന്നലെയാ പതിനാറായത് ഇനി രണ്ടു വർഷം കഴിയണം
ആ ശരിയാ കോളേജിലോട്ടൊക്കെ കേറുമ്പോഴത്തേക്ക്
അന്നേരംഎടുത്ത് തരാമെന്ന് പറഞ്ഞു. പിള്ളാർക്കതാ നമ്മ ഒന്ന് കൊടുക്കുമ്പോ അടുത്ത തിലോട്ട് തള്ളി കേറും പിഠിക്കും. ബൈക്ക് കഴിയുമ്പോ കാറായിരിക്കും അതാഏറ്റവും പാട്. ആ കാർ ഉം ഉം ആ നമുക്കിവിടെ കാറുണ്ട് നമുക്കിവിടെ കാറുണ്ട് അതടുത്ത് ഇ അങ്ങോട്ട് ഉരുട്ടി ഉരുട്ടി നോക്കും ഒന്ന് ഇറക്കാനേ. നമ്മള് സമ്മതിക്കാതെ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുന്ന കൊണ്ടാ താക്കോലെക്കെ എടുത്ത് ത്ത് വച്ചിരിക്കുന്നകൊണ്ട്
ഓ അല്ലെ ഈ പ്രായത്തിൽ ഇച്ചിരി നമ്മളും ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് നിക്കണല്ലോ?
കോല്എടുത്തു വെച്ചിരിക്കുവാ ഇപ്പം. ചുമ്മാ അങ്ങോട്ടു ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടിച്ച്നോ ക്കാന്ന്
ഓ ഓ മറ്റേ കൊ ഇളയാണ്
ആയില്ലല്ലോ
എന്നാലും
അവനും ഭാവനക്ക് സൈക്കിളക്കെ ഓടിച്ചുകോണ്ട് പോകുള്ളൂപിന്നെ ബൈക്കെ ഓടാറായില്ലോ. ഒമ്പത് വയസ്സല്ലേ ഉള്ളൂ.
ഓ ഓ ഓ കുരുത്തക്കേടൊക്കെ ഉണ്ടോ?
ആ കുരുത്തകേടേഉള്ളു അതെ ആ കുരുത്തക്കാട് മാത്രേള്ളൂ മുത്തവനെ പോലെന്നല്ല നേരെ തിരിച്ച് മൂത്തവന ഒരാൾ സൈലന്റാ അങ്ങനെ ഒന്നിനും ഇല്ല സംസാരം പോലെ അങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കത്തില്ല എളേ കൊച്ചെന്നന്ന് വെച്ചെങ്കിൽ അയ്ന്റെ നേരെ തിരിച്ച ആരെ കണ്ടാൽ സംസാരം ഇതു മാത്ര ള്ളു
അടിയൊക്കെ വേടിച്ചു കൂട്ടുന്നുണ്ടോ
അടിയൊന്നുല്ല
ആഹ്
ഉം പഠിച്ചോളും ഇങ്ങനെ പഠിക്കൻ സ്കൂളിലാണങ്ങനെ കൊഴപ്പൊന്നുല്ല പഠിക്കാനൊക്കെ മിടുക്കനാ
ഉം
ഉം രണ്ടു പേരും ഹസ്ബന്റിന് പെയിന്റിങ്ങിന്റെ ആക പെയിന്റിങ്ങിന്റെ പണിയാ
ഓ ഒന്നുണ്ടോ ജോലി എളയ കൊച്ചിന് ചോറൊക്കെ കൊണ്ടു പോണം സ് അത് സ്കൂളിന്നുണ്ടോ
ക്ക് സ്കൂള അന്നേരം ചോറില്ല അമ്മൾ കൊട് ഒത്ത വിടണം
ഓ രാ രാവിലെ എണീക്കണല്ലൊ ഇപ്പൊ
ചോറ് കൊ േണ്ട്വലഅവൻ എന്തേലും ചായക്ക്ഉണ്ടാക്കുന്നേ കൊണ്ടോവൊള്ളൂ
ആണോ
രണ്ടു മക്കളും സ്കൂളിൽ ചോറ് കൊണ്ടയ്ട്ട്ല്ല രണ്ട് പേരും എല്ലാ ആ കൊല്ലത്തി രണ്ടോ മൂന്നോ പ്രാവശ്യേ കൊണ്ടോവെലുള്ളു എപ്പഴും അപ്പ എന്തേലും ഉള്ളു അതേ കൊണ്ടോള്ളു അതേ കൊണ്ട വീട്ടിലാണ് ന് ചോറ് വേണ്ട
ആണോ
ആ രീതിയ
എല്ലാർ പലഹാരം മതി ചിക്
കൊണ്ട് പോവല അതുപോലെ പിള്ളേരും ഹസ്ബന്റ്‌ ചോറ്ണ്ണ്ട്ടേ ഇല്ല
ആ ജോലിക്ക് പോമ്പം കൊണ്ടോ വത്തൂല്ല
കൊണ്ടോവ്ന്ന അപ്പവ്വ കൊണ്ടന്ന നമ്മള് രാവിലെ ഉണ്ടാക്കുന്ന അപ്പം കഴിക്കാൻ ഉച്ചക്കത്തേക്ക് അതാ കൊണ്ടോന്നത്
ഓ അപ്പാ അപ്പൊ വീട്ടില് ചോർന്ന് ആ
ഉമ്മാണ്ട് ഉമ്മാക്ക് വേ അഉള്ളൂ ബിരിയാണി നെയ്ച്ചോർ അങ്ങനെയൊക്കെ കഴിക്കുന്ന്ട്ടോ വിവരം ചോറ്
ചോറും കറികളുംക്കെ കഴിക്കാനല്ലേ പാട്
ഉമ്മ ഉമ്മാക്ക് വേണ്ടി മാത്രം വെക്കുന്നാ അതൊരു കുഞ്ഞൊരു ഗ്ലാസില് ചോറ് വെക്കുന്ന് ഞങ്ങളടെ വീ ട്ടില് കലം കണ്ടാ തന്നെ ചിരി വരും അത്രയും ചെറുതാ ഒരു ഗ്ലാസ് ചോറാ വെക്കുന്നെ അതെ ഉമ്മാല ഇങ്ങനെ മകനെ പഠി പ്പിച്ചേ അതെല്ലാം ശീലമായാതാ അതോണ്ടല്ലേ ഇവരും ഇങ്ങനെ
ഓ ഓ ഓ പുള്ളർക്ക് ഇറച്ചിമീനൊക്കെ ഇഷ്ടാണോ
മീൻവല്യ താൽ പര്യല്ല
ആണോ
ക്കനൊക്കെ ആണെങ്കി കൊഴപ്പവില്ല
മീനൊക്കെ കിട്ടുന്നോണ്ടോ അതിന്
കിട്ടാനില്ല കൊറവാ
ആ ഇപ്പൊ ഹാർബറും കാര്യങ്ങളൊക്കെ അടവും
കിട്ടാനും പാടാ
ഇല്ല ഇവിട കാ റ്റും മഴയും കാരണം ഉം ബോട്ടുകളൊന്നും പോവുന്നൂല്ലല്ലോ പയങ്കര പാടാ മറ്റേ നമ്മുടെ വീ മുന്നി കൂടി ഇങ്ങനെ പോവാരുന്നു വൺ സൈ ക്കിള്ള പക്ഷെ ഇപ്പൊ
ങ്ങ ഇപ്പ ഇല്ല മീനില്ലാതെ നമ്മക്കൊരു പാട് ടുവാ
നമ്മടെ വീട്ടിലപ്പറത്തെ ആ അതെ നമ്മടെ വീട്ടിലപ്പറത്തെ അവര് മീനൊക്കെ കച്ചവടം ചെയ്യുന്നവരാ പക്ഷെ അവർക്ക് പോലും കറക്കിവെടിക്ക ക്കാൻ പറ്റാത്ത അവസ്
ആ എല്ലാരും ഇനി പച്ചക്കറിയൊക്കെ കൂട്ടി ജീവിക്കേണ്ടി വരും മീനും എറച്ചി എ എല്ലാം വെലയാ
ആ എൽ മീന് മീൻ കൊറവായതുകൊണ്ട് ചിക്കന് ബി എർച്ചി കേക്കാങ്ങ് വെല
ആ വെല കൂടി അതെ അതെ ഉം എല്ലാരും ബുദ്ധിമുട്ടിലാവും
ആ കൊച്ചുങ്ങളെ പുള്ളാരൊക്കെ ഒള്ള വീട്ടി പിന്നെ എറച്ച ച്ചക്കാ ടാ ആയത് കൊണ്ട് അതൊക്കെങ്ങ് പൊക്കോളും
അതെ അതെ അതെ
പച്ചക്കറി കഴിക്കാം
ആ പച്ചക്കറിയാ മാടി പിള്ളേർ ക്ക്
അത് പിന്നെ പച്ചക്കറി ആയാലും ക് ആഹ് ഇരുന്ന് പോവും പിന്ന നമുക്ക് നാളെ ആയാലും മറ്റന്ന പിന്ന അങ്ങോട്ട് എടുക്കാനും പറ്റത്തില്ലല്ലോ അത് ചീത്തയായി
അതെ അതെതെ ആവശ്യത്തിനല്ലെ മേടി
ആ അടിവെടിക്കാനും പറ്റും വെച്ച് കഴിഞ്ഞാലും നമ്ക്ക് രണ്ടു ദോസം ത്ക്ക വെക്കാനോ ഒര് അന്നൊന്ന് വെച്ച് പച്ചക്കറികള് കഴിക്ക്ന്നെ അല്ലെ നല്ലത് എറച്ചി മീനു ആവ്മ്പ നമുക്ക് ഒന്ന് രണ്ട് ദോസം വെ ച്ച് കഴി
എറച്ചി മീനാണും തലേന്നത് റ്റാളും പിള്ളേര് പിറ്റോസം കൂട്ടിക്കൊളുവല്ലോ
ആഹ് വേസ്റ്റായി പോവത്തില്ല
നല്ല പാട് അവിടെന്നാ കറി വെച്ച്?
ഇന്ന് ഒരൊസ് ഒന്ന് ഹോസ്പിറ്റ്ൽ ഒരു ചെക്കപ്പ് ഒണ്ടാര്ന്ന് അതിന് പോണാര്ന്ന് അത് കാരണം ഇന്നു ഫുഡോന്നും വെച്ചില്ല ഇത് ല്ലാം കഴിഞ്ഞ് ഇപ്പം വീട്ട്ല് വന്ന് കെറിയതേ ഒള്ളു
ശരിയടായെങ്കി വിളിക്കാമേ